ഹെലോ ആഹ് ആഹ് കേക്കാം പറയാം പിന്നെ നമ്ക്കേ ഊം വീ കാ മാലിന്യങ്ങെളെ കുർച്ച്ല്ലേ
ആഹ്
ആഹ് നമ്ക്കിപ്പ ഈ വീട്ട്ലുണ്ടാകുന്ന വേസ്റ്റാെക്കെ എവ്ടെ ഇപ്പ കളയുന്നെ ഇങ്ങെൾ അതോ ഈ ബയോബിനെന്ന് പറയ്ണ സംഭവൊക്കെ ഒണ്ടാെ വീട്ടി
ആഹ് അതെ അതെ ഗവൺമെന്റ്പ്പം നമ്ക്ക് ഇപ്പ നാ മാൽന്യ നിർമ്മാണത്ത്ന് വേണ്ട് കൊറേ സംഭവം കൊട്ത്തിട്ടുണ്ടല്ലോ അതോണ്ട് ബയോബിൻ വാങ്ങിച്ചിട്ട്ണ്ട് അപ്പൊ നമ്മളതിന്റെ അകെത്ത് ഏഹ് ഫുഡ് വേസ്റ്റ് വെള്ളം ഇല്ലാണ്ട് അയ്ന്റെകത്തിടാറ്ണ്ട് ആഹ് ഫുഡ് വേസ്റ്റ് ഇട്ട് വെക്ക്യും ന്നെട്ട് നമ്മളയ്ന്റകത്ത് മ റ്റേ ഈ ചാർക്കോളും അതും ഇതെല്ലാം കൂടെ മി ക്സെയ്തിട്ടാണ് അയ്ന്റെകത്ത് ഇട്ന്നത് അപ്പൊ അതാവുംമ്പഴ്ത്തേക്കും പിന്നെ നമുക്ക് കൃഷിക്ക്യ്‌ വേണ്ടീട്ട് അത് യൂസ് ചെയ്യാലോ അങ്ങനെ രീതിയിലാണ് ഇപ്പ ഇവിടൊക്കെ ചെയ്യ്ന്നത് പിന്നേ ബാക്കി ആഹ് ആഹ് പ്ലാസ്റ്റിക്കും കാര്യ ങ്ങളും ഒക്കെ ആണെങ്കി വേസ്റ്റെട്ക്കാനിപ്പാെ ഹരിതകർമ്മ സേന ഒക്കെ വരാറുണ്ടല്ലോ
വരാറ്ണ്ട് ആന്നാ ന്നാന്ന്ണ്ടേ കൊട്ത്തങ്ങ് വിടുവായിര്ക്കും ഞമ്മെള് ചെലസ്ഥങ്ങളിലൊക്കെ ചെല്ലുവേല്ലേ വേസ്റ്റ് പുഴുക്ക്, ആഹ്
ആഹ് അപ്പൊ ചെല അതിപ്പോ അമ്പത് രൂപയെങ്ങണ്ടാന്ന് തോന്നുന്നു മാസം കെ കൊടുക്ക് ഈ ഹരിത കർമ്മ സേനക്ക് കൊടുക്കണ്ടെ ഹെലോ കേക്കുന്നില്ലേ ഹലോ ഹലോ
ഹലോ
കേക്കാവോ
ആഹ് കേക്ക്ണിപ്പൊ ആഹ് ആഹ് ആഹ്
ആഹ് കേക്കാം കേക്കാം ഉം
ആഹ് ചില സ്ഥലങ്ങള നമക്ക്പ്പ ഈ വേസ്റ്റക്കെ വൽച്ച് ആഹ് ഹരിത കർമ്മ സേനക്കിപ്പം ഞം
അല്ല ഹരതകർമ്മ സേനയ്ക്കിപ്പ അമ്പത് രൂപയൊക്കെ നമ്മള് മാസം മാസം കൊടുത്തിട്ടാണല്ലേ ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒക്കെ കൊട്ത്ത് വിടുന്നതേ
ആന്നാന്ന്. അവരാവുമ്പത്തേയും വൃത്തിയായിട്ട് കൊണ് ണ്ട് പോവേംചെയ്യും. പ്ലാസ്റ്റിക് കുപ്പികളായാലും കവറുകളായാലും എല്ലാം കൊണ്ടുപോകും അഹ് സെറ്റായോ ചെല സ്ഥലങ്ങളെ നമ്മള് കണ്ടാലും വലിച്ചെറിയുന്നു പലരും ഇങ്ങനെയൊക്കെ കൊണ്ടു പോവാൻ സാഹചര്യം ഉണ്ടായി ട്ടും വലിച്ചെറിഞ്ഞ് കളയ വേസ്റ്റുകള് പോലും. നമക്ക് പലയിടത്തും ചെന്നിട്ട് സ്മെല്ല് ഇഹ് ഫുഡ് വേസ്റ്റായാലും പ്ലാസ്റ്റിക്കാ യാലും എല്ലാം കിടക്ക്ണാണുമ്പൊ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട, ഇതെന്തുവാ ഇങ്ങനെ
ആഹ് അത് ശരിയാ. നമുക്കന്നെ ബുദ്ധിമുട്ടാ അല്ലെങ്കി അവർക്ക് എവിടെയെലും കൊടുക്കാൻ താല്പര്യഇല്ലെങ്കിപ്പൊ വലുതായിട്ട് നമ്മളിപ്പൊ തടം ഒക്കെ എടുക്കത്തില്ലേ തെങ്ങിന് വാഴക്ക് അതിന് വീട്ടിലുള്ള പച്ചക്കറിയിടെ വേസ്റ്റും അല്ലെ ഫുഡ് വേസ്റ്റൊക്കെ ഇടാറുള്ളൂ ശരിയ അങ്ങനെ തടവെടുത്ത് ചെറുതായിട്ട് മണ്ണ് പൊറത്തിട്ട് വെള്ളം ഒഴിക്കുവാണെങ്കിലും കൊഴപ്പവില്ല അത് അ തുങ്ങക്കങ്ങ് വളവായി പൊയ്ക്കോളും. ഈ വലിച്ചെറിയാണ്ടിരുന്നാ മതി അതെന്ന പിന്നെ ന നമുക്കൊരു ബുദ്ധിമുട്ട് ചുറ്റുമുള്ളവർ ബുദ്ധിമുട്ട്, ഇങ്ങനെ വലിച്ചെറിയുന്ന കൊണ്ട് ചെല പ്പാ വെള്ളം കെട്ടി നിക്കോ എന്തെങ്കിലും ബാക്ടീരിയ ഇൻഫെക്ഷൻസ് അങ്ങനെ എന്തെങ്കിലുഒക്കെ വരത്തില്ലേ. രോഗങ്ങങ്ങള് വരാനുള്ള ചാൻസും കൂടുതലാ
കൂടുതലാ, പക്ഷെ നമ്മളോരോരുത്തരും അങ്ങനെ വിചാരിച്ചില്ല, സ്വന്തം വീട്ടിലുള്ള വേസ്സ് നമ്മള് തന്നെ അത് ഏഹ് ഇപ്പൊ ഈ ബയോ പിന്നാലാ അതിൽ ഉപയോഗിച്ച് വളവാക്കിയെടുക്കാം. അല്ലെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുള്ളവരാന്നെങ്കി തെങ്ങിന്റെ ചോട്ടിലോ അങ്ങനെ എങ്കിലും ചെയ്ത, അത് മ മറ്റ് ചെടികൾക്കായാലും അത് പ്രയോജനപ്പെടുന്നുണ്ട്. ഇതാന്നേ വലിച്ചെറിഞ്ഞ അനാവശ്യമായിട്ട് രോഗങ്ങളും ബാക്ടീരിയകൾക്കു എല്ലാം പെരുകാനുള്ള കാരണവു ആവും
അല്ലെങ്കിൽ ഒരു നല്ല കോഴീന്യോ താറാവിന്യോ പോത്തിന്യോ പശുന്യൊ വല്ലോക്കെ വളർത്തണം. അതാകുമ്പ അത്ങ്ങക്കെങ്കിലും കഴി ക്യാലോ ഫുഡ് വേസ്റ്റൊക്കധികം വന്നാലുഏ, അത് ങ്ങക്ക് കൊടുത്താ മതിയല്ലോ, അതുങ്ങള് കഴിക്കുവതേയ്
കഴിക്കും ആന്ന് ഇത് ഒന്നും ചെയ്യത്തില്ല, നമ്മള് ഇപ്പ ഞങ്ങള് ചെല ഒര് ഇപ്പൊ ഒരു സ്ഥലം വരെ പോയ പ്പവിടങ്ങളി കാണുന്നതാ. ഇങ്ങനെ വരുന്നവരെടു ത്ത് കളയ വേസ്റ്റും മാറ്റിഇടുക. അപ്പൊ അമ്മക്കത് ചോദിക്കാനും പറയാൻ പറ്റത്തില്ല കാരണം നമുക്കും നമ്മടെ സ്ഥലമല്ല, നമ്മുടെ ഏരിയയല്ല നമുക്ക് ചോദിക്കാന്ന് വെച്ചാൽ പറയാൻ പറ്റത്തില്ല ചവ നീണ്ട ഭയര സ്സ്മല്ല് വോസ്റ്റ് ഒക്കെ ആട്ട് കിടുക അ നുക്ക് തെ ബദ്ധിമുട്ടായിക്കൊണ്ടിരിക്കും അതക്കെ
ശരിയാ ഇപ്പൊ പിന്നെ ഓരോ ഇവിടെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇപ്പൊ കല്യാണത്തിന്റെ ആയാലും എന്ത്ന്റെലും പ്രത്യേകം പ്രത്യേകർ വേസ്റ്റ് കളക്ട് ചെയ്തിട്ടാണ് ഡിസ്പോസ് ചെയ്യുന്നത് ആഹ് പ്രത്യേക പ്ലാസ്റ്റിക് വേറെ പേപ്പർ വേറെ ഫുഡ് വേസ്റ്റ് റ്റ്‌ വേറെ പ്രത്യേകം പ്രത്യേകം കളക്ട് ആയിട്ടല്ല വെക്കുന്നത് ഇപ്പ അമ്പലങ്ങ ആഹ് അമ്പലങ്ങളിൽ ഉത്സവമാണെങ്കിൽ പോലും അമ്പലത്തിൽ ഉത്സവമായാലും കല്യാണമായാലും ഇത്ര വസ്തുര് എന്ത് ഫംഗ്ഷനായയാലുംപ്പൊ അങ്ങനെയൊക്കെയാണ് പൊതുവേ എല്ലാരും ചെയ്യാറ്
ചെയ്യാറ് ആഹ് ആഹ്
ആഹ് ചിലർ ചിലപ്പോ കായലിലോട്ട് വലിച്ചെറിയോ അല്ലെങ്കിൽ കടലിന്റെ സൈഡിലേക്കൊക്കെ വലിച്ചെറിയോ അങ്ങ് ചെയ്യ് ഓടയിലോട്ട് തട്ടോ അങ്ങൻത്ത രീതികളും ഉണ്ട്
ഉണ്ട് പക്ഷെ അതൊക്കെ തെറ്റായരു ഇത് തന്നെ നമുക്ക് ആഹ് ഇപ്പൊ പുഴകളിലും കടലിലൊക്കെ എറിയുമ്പോ അതിൽ ആവാസ്യവസ്ഥ വ്യത്യാസ്തം ക്ടപ്പെടുത്തില്ല അവിടെത്തെല്ല മീനുകളായാലും എല്ലാം ഒരു രീതിക്ക് മാ വേസ്റ്റന്നറയുമ്പോ എല്ലാം മൊത്തം ആവാസവ്യവസ്ഥയും തന്നെ ഇങ്ങനെ തല മ തലതിരിച്ചാവേ അത് മൊത്തവും
ആഹ് അതെഅതെയതെ തലങ്ങളെയൊക്കെ ഒരുപാട് ബാധിക്കുതക്കെ
ആന്ന് അവരെ പോലും നശിപ്പിക്കുല്ലേ ഈ പ്ലാസ്റ്റിക് എന്നാലും ഇപ്പ പല മീനുകളൾ പോലും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മീന്റെ വ വയറ്റിനുള്ളിൽ പ്ലാസ്റ്റിക് കണ്ടത്തി ത്തിയിട്ടുണ്ട് ഇങ്ങനാ
ആഹ് കുപ്പിയ കുപ്പിയൊക്കെ മുഴുവനെ ചെലപ്പോ കു പ്പിയൊക്കെ വിഴുങ്ങിയ മീനൊക്ക കാണുന്നുണ്ട് ഫോണിലൊക്കെ കാണതേ വീഡിയോസൊക്കെ
അപ്പൊ അങ്ങനെയൊക്കെള്ളരിതുകൊണ്ട്
കുത്തിക്കു തുണിയുകൂടെ എല്ലാ കൂടെടുത്തിട്ട് കത്തിക്ക് കത്തിക്കുന്ന സമയത്ത് ഒണ്ടാകുന്ന സ്മെല്ലോ
ആന്നാന്ന്
കത്തിക്കുന്ന സമയത്ത്ണ്ട നമുക്ക് നമ്മളങ്ങ് ചെലപ്പോ എന്താ ഇതായിപ്പോവും സ്മെല്ല് വെരു എന്തേലും പറ്റിയതാണ് ആർക്കും എന്തേലും പറ്റിയാണോ വിചാരിച്ചിട്ട് അപ്പ അങ്ങനെ അതിങ്ങനെ കത്തിക്കുന്ന മൂലം അന്തരീക്ഷത്തിലെന്ത് പൊല്യൂഷനാണണ്ടാവുന്നത് ഒന്നാമത് ചൂട് ഈ ഇപ്പൊ ഇതൂടെയ കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ ചൂട പ്പോ നോൺ പാളിക്ക് വിള്ളലാണല്ലോ സാധാരണ ക്കുന്ന സമയത്തൊക്കെ പഠിച്ചിട്ടുള്ളത് ഈ പ്ലാസ്റ്റിക്കിന്റെ അമിതമായ വാഹനത്തിന്റെ ഉപയോഗവും അതൊക്കെ മു കൂടുതല് മറ്റേ ഓസോൺ പ ന്താ കാർബൺഡോയക്സൈഡ് ന്തോ പ്രൊഡ്യൂസ് ചെയ്തിട്ട ട്ട് ഓസോൺപാളില് വിള്ളില് വരുന്നല്ല പറയുന്നത് അതാ നമ്മളന്നെ വീഴാ നമ്മളു അതുതന്നല്ല ഇപ്പ ചെയ്തണ്ടരിക്കണ
ചെയ്തൊണ്ടിരിക്കുന്നത് ന്നമ്മള് ചെറുപ്പത്തി പഠിച്ച പഷെ ന്നമ്മള് ഇപ്പ മ്മള് ചെയ്യുന്നതും അങ്ങനെ അങ്ങനെയൊക്കെ എന്നാ നമ്മളത് ശ്രദ്ധിച്ച ശ്രദ്ധിച്ച് നമ്മള് കൊടുക്കേണ്ടവർക്കെല്ലാം കൊടു
ആഹ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാണ്ടതിന്റെ ഫലമാന്ന് തോന്നി ഇപ്പൊ കാലാവസ്ഥയിൽ ഇത്രയും വ്യത്യാസം വന്നു
വ്യത്യാസമാണ് ആന്നാന്ന്
ഉം
ആഹ് ഇപ്പം വേസ്‌റ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കത്തിക്കും ഇങ്ങനെ കൊണ്ട് പ്ലാസ്റ്റിക് ആയാലും അതിന്റെയൊക്കെ സൈഡ്ഫക്റ്റായിരിക്കു നമുക്ക് കാലാവസ്ഥയിലായാലും ഓരോന്നിലും വ്യത്യാസങ്ങണ്ടായിരിക്കു ണ്ടിരിക്കയല്ല നമ്മുടെ ഈ മാലിന്യം മൂലം തന്നെ അത് നമ്മള ഭാഗത്തുന്നുണ്ടാന്ന മിസ്റ്റേക്ക
പുതിയ പുതിയ ഇന്നവേഷനും തൊടങ്ങുന്നുണ്ടല്ലോ ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ കുപ്പ ഏതാണ്ട് ഞാനത് ഫോണിലാകാണ്ട് കണ്ടതാണ് ഏസ്ഥലാന്ന് ഓർക്കണില്ല അപ്പോ ഈ പുതിയൊരു സിസ് റ്റാണ് അയിൻ്റകത്ത് നമ്മള് പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഒരു പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വീടൊരു സഞ്ചി ക്യാരിബാഗ് ഇപ്പൊ കുഞ്ഞിനെ വലി ച്ചെറിയുന്നത് ഒഴിവാക്കുക എന്നതാണ് ആ ഗവൺമെന്റ് അവിടെ ഉദ്ദേശിക്കുന്നത്
ഉദ്ദേശം ആന്നാന്ന് ആഹ് ഒക്കെ നല്ല കാര്യല്ലേ നമ്മള് അപ്പൊ സഞ്ചി ആവ്മ്പത്തേക്ക് ഓരോ വീട്ടമ്മമാരോയ്ക്കും ഓഹ് ഒരു കുപ്പി കൊണ്ടുത്താ എനിക്ക് ഇന്ന കിട്ടും എന്നുള്ള
ആഹ് അപ്പോ കടേ പോവുമ്പഴല്ലാ കടേൽ പോവ്മ്പോത്തേക്ക് സാധനം ഇട്ടുകൊണ്ട് വരാനൊരു സഞ്ചി
സഞ്ചി കിട്ടി എന്നുള്ള രീതിക്ക് അവര് സ്വയമേ ചെയ്യും ക്രമേണെ അപ്പൊ നമ്മള നാട്ടിലൊ ക്കെ വന്നെങ്കി വല്യയ കാര്യമായേനെ നമുക്ക് അത് തന്നെ ആന്ന്
ആഹ്
വേസ്റ്റ് എറിഞ്ഞ് കളയോ കത്തിക്കുകയോ അങ്ങനെ ഒന്നു ചെയ്യാതാവും
ആഹ് ഇപ്പൊ തുണിയുടെ കാര്യം പറയാനാണെങ്കി ഇപ്പൊ ഒത്തിരി ഡൊണേഷന് വേണ്ടിട്ട് ആൾക്കാര് വരാറുണ്ടല്ലോ ഡോണേഷന് വേണ്ടിപ്പോ വൃദ്ധസദനങ്ങളിലേക്കും ഓർഫനേജുകളിലേ ക്കും ഒക്കെ യൂസ്ഡ് ക്ലോത്ത്സ് ഉപയോഗിക്കുന്നവരുണ്ട് അവരവര് കൊ നമ്മുടെ ക്കത്താവിശ്യ നല്ലതാണ് തോന്നുന്നത് നമ്മള് ഉപയോഗിക്കത്ത തുണികള് അലക്കി വെച്ച് മടക്കിത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഉപയോഗ ആവു അത്
ആഹ് ന്ന് അന്ന് അവർക്ക് വലിയ കാര്യമാ അതൊക്കെ അങ്ങൻത്തെ സാധനങ്ങളൊക്കെ ചെല്ലുന്നത്
അപ്പൊ നമുക്കും ഒരു കുറ്റബോധം വരത്തില്ല അയ്യോ നമ്മള് കളയണമല്ലോ കത്തിക്കണമല്ലോ ഇവ മറ്റ പെട്രോൾ യൂസ് ചെയ്യുവല്ലേ അപ്പൊ നമുക്ക് അങ്ങനൊരിതും കിട്ടും അങ്ങനെയൊക്കെ വേണം ചെയ്യാൻ വേണ്ടീട്ട് പൊതുവേ ചെയ്യുന്ന സമയത്ത് അപ്പൊ അതാ പ്രകൃതിക്കും ഒരു ദോഷം ഉണ്ടകത്തില്ല
ആഹ് ആഹ് നല്ല രീതിക്ക് നമുക്ക് ഇപ്പ എന്ത് വേസ്റ്റ് ചെയ്യ ഇപ്പ ഓരോ മാർഗങ്ങള്ണ്ട് ഓരോന്നിനും നീക്കം ചെയ്യാൻ നമ്മുടെ വീട്ടിൽ നിന്നായാലുള്ള ആഹാരാവശിഷ്ടങ്ങളായയാലും പ്ലാസ് ചിക്ക് കുപ്പികളും തുണികളും എല്ലാം ഓരോ
ദേശങ്ങളിലേക്ക് പിന്നെയും കൊർച്ച് കൊർവാന്ന് തോന്നും മ്പഴാ തോന്നി വേസ്റ്റിന്റെ ഉപയോഗം വല്ലാണ്ട് കൂടി കെടക്കുന്നത് ഇപ്പ നമ്മള് പൊതുവായിട്ട് നടക്കുന്ന ചെലപ്പോ സ്ഥലത്തിന്റെ ഒരു മൂലൊക്കെ ആയിരിക്കും അത് അതിന് വേണ്ടി വേസ്റ്റ് ഇങ്ങനെ കൂടി കെടക്ക്ന്ന കാണാൻ പറ്റും ആഹ് അതെന്ത് ചെയ്യ് ആഹ് എന്ത് ചെയ്യാന്ന് പോലും ആൾക്കാര്ക്ക് അറിയത്തില്ലായിരിക്കും
അറിയത്തില്ല അത് കത്തിച്ച് കളന്ന് വെച്ചാ നടക്ക
നടക്കത്തു ഇല്ല അത്രയും വേസ്റ്റ് ഒക്കെ ഒരുമിച്ച് കത്തിക്ക ന്ന് പറയുമ്പോ അത്രയും തീയ് പോക്കാ
ആഹ് അപ്പോ പൊല്യൂഷൻ മൊത്തത്തി ഇതായിപ്പോവും പരിസരം മൊത്തം മലിന വായു മലിനീകരണ മൊത്തവും അതിൽന്ന് പല അസു ഖോങ്ങളും ഉണ്ടാകാം ഇങ്ങനെ ഒരുമിച്ചിട്ടിട്ട് കത്തിച്ച്
പോരാത്തേന് ഈ സിറ്റീസ് സിറ്റീസിലൊക്കെന്ന് പറയുമ്പഴത്തേക്കും ഈ ഓടയും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉള്ള സ്ഥലങ്ങള ഇവര് അവിടെ കൊണ്ടായ് വേസ്റ്റ് ഇടും അപ്പൊ പിന്നെ എന്തോ വീണ്ടും വെള്ളം കെ കെട്ടിനിക്കും മാലിന്യം കെട്ടിനിൽക്കും അവടെ കൊതുക് വരും ഒത്തിരി ഒ ത്തിരി അസുഖങ്ങള് പിന്നെ അതിനെ ചുറ്റി പറ്റി വെരും
ചുറ്റിപ്പറ്റി വെരുവാന്ന് ഇപ്പ അമ്മടെ അല്ലാത്ത ഈ ഭാഗങ്ങളെ പോലും നമ്മള് ഇങ്ങനെ അറിയും ആഹ്
അതെ ആഹ് ഇപ്പ അതിനെപ്പറ്റി ആരെങ്കിലും ഒക്കെ പ്രതികരിക്കാനാണെങ്കില് പോലും ഇപ്പൊ ചെലപ്പോ ഒരു ന്യൂസൊക്കെ ആവുമായിരിക്കും പക്ഷെ പിന്നീട് അത് എൻ ത്താണ് അവടെ നടക്ക്ന്നേന്ന് നമുക്ക് നമ്മളാരും അറിയുന്നില്ലേ ഇത് അവടെ ജീവിക്കുന്നവർക്കേ അതിന്റെ ഒരു ഇത് എഫക്ട് അറിയത്തൊള്ളൂ
അ
ആഹ് നമുക്ക് അറിയത്തില്ല ഇപ്പ ചെലപ്പോ അവര്ടെ വീട്ടിന്റെ അകത്ത് നിക്കുമ്പൊ ഫുൾ ആ ഒര് ഓടേടെ ബാഡ്സ്മെല്ല് ആയിരിക്കും വര്ന്നത് അവര്ടെ വീട് അവരെ എത്ര വൃത്തിയായി റ്റ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞാലും അവിടെന്നുള്ള സ്മെല്ലായിയിരിക്കും അടിക്കുന്നത്
അടിക്കുന്നത് അവിട്ന്നുള്ള മാലിന്യം തിന്നാേണ്ടാണ് അണ്ക്കളും കൊതുകളും ഈ ച്ചകളൊക്കെ അമ്മടെ വീട്ടിലെല്ലേ വെരാ ഇമ്മളെ വീടും വൃത്യാന്ന് പർണ് ട്ട് ഒരു കാര്യവും ഇല്ല അപ്പത്ങ്ങടെ അത് അതെല്ലാം അമ്മടെ ഇതിലോട്ട് എന്നെ വരും ഇപ്പ നമുക്ക് എന്നെ പല അസുഖങ്ങളും ഉണ്ടായി കൊണ്ടിരിക്കും ക്രമേണെ അത്
ഏതൊക്കെ കൂട്തലും കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്കത് അസുഖം കൂടുതല് വെരാനുള്ള ചാൻസെസ് കൂടുതലാണ് കൊച്ചു കുട്ടികള് പിന്നെ വയസ്സായവര് ഒള്ള വീടാണെങ്കില് അവർക്ക് പ്രതിരോധ ശേഷി വളരെ കാെറവായിട്ടുള്ളവരല്ലേ അപ്പൊ ആഹ് അപ്പൊ അതുകൊണ്ട് അവർക്കത് ചെയ്യാനൊക്കത്തില്ലല്ലോ
ആഹ് ആഹ് ശരിയാണ്
ആഹ് ശരി
ശരിയാണ്ല്ലേ